ആഹ് കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ
ട്ടൊ
സുഖായിരിക്കുന്നു അവിടെയോ
ഇവിടെ സ് പ്പൊ, എതൊക്കെയുണ്ട് പിന്നെ
നല്ല വിശേഷം കുട്ടികള് സ്കൂളിൽ പോയി രണ്ടു മാസ്ത്തെ വെക്കേഷനൊക്കെ കഴിഞ്ഞൂല്ലോ
ആഹ് ഇന്നലെ തുറന്നുല്ലേ ഇവിടെ കുട്ടികളില്ല അപ്പ പിന്നെ കൊഴപ്പല്ല. കുട്ടികളെ സ്കൂളിൽ പറഞ്ഞേ ആ ഒന്നാം തിയ്യതി ഇന്നലെ തോറന്നുല്ലേ അപ്പൊ വകുന്നേരം വരെ ഉണ്ടോ ഇന്നലെ ഉച്ച വരെ റ്റയുണ്ട്. ആഹ് ഇന്നലെ ഉച്ചവരെ മറ്റേ ഉണ്ടായിരുന്നു തോന്നുന്നല്ലോ ല്ലെ
ഇല്ലാ ഇന്നലാ വൈകിട്ട് വരെണ്ടായിരുന്നു
വൈകിട്ട് വരെ ഉണ്ടായിരുന്നു. ആഹ് ഹാ ഞാവിചാരിച്ചിനി തുറന്ന ദിവസം തന്നെ വൈകുന്നേരം വരെ പേ മീസ് ആ പ്രവേശ്
അല്ല ഹ്... ഇന്ന് മൂന്നാം തീയതിയല്ലേ ഒന്നാം തി ഏത് പറഞ്ഞാളാവേ ആദ്യത്തെ ദിവസം ഉച്ചവരെ ഉണ്ടായുള്ളൂ
ഓ ഇന്ന് മൂന്നാം തിയ്യതി ആയല്ലേ ഹെ ഹെ
ഹ് ഹ് ഹ് കലണ്ടർ ഒന്നും നോക്കണില്ല ല്ലേ
എന്താറിയില്ല ഇപ്പ ക്ലാസിലങ്ങനെ പോവാത്തോണ്ട് ഡേറ്റ് ഒന്നും പിന്നെ. ഓർമ്മയുണ്ട് ഓർമ്മയൊന്നും ഇല്ല
ആഹ ആഹാ പിന്നാ ചായെടിച്ചോ
ചായ കുടിച്ചു അവിടെ കുടിച്ചോ
ആഹ ചായെടിച്ചു
എന്താ കടിയൊക്കെ
ഇന്ന് ഞാൻ ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് കറിയും ഉണ്ടാക്കി
രാവിലെ നമ്മള് വല്ല ചേമ്പ് സെറ്റ് ഒക്കെ കഴിക്കും പിന്നെ ഉച്ചക്കാണ് ചോറ് കഴിക്ക. ഇവിടെ പിന്നെ കുട്ടികളൊന്നും അങ്ങനെ പോകാനൊന്നും ഇല്ലാത്തൊണ്ട് അങ്ങനെ രാവിലെ ഒന്നും ഉണ്ടാക്കാറില്ല.
ആ ഉച്ചക്കത്ത കറിയൊക്കെ കഴിഞ്ഞോ
ഉണ്ടാക്കിയിട്ടില്ല കൊറച്ച്
ആ ഞാനിപ്പോഴേ തൊടങ്ങി
ആ ഫുഡ് കൊടുത്ത് വിടുവോ
ആ ആ കൊടുത്തുവിടും
കുട്ടികൾക്ക് ചോറ് കൊടുക
രാവിലെത്തേക്ക് ഞാൻ ആ ആ കൊടുത്തുവിടും അവർക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു പന്ത്രണ്ട് മണിയ ആകുമ്പോക്കെ ഫുഡ് എടുക്കും ആ രാവിലെ ഞാൻ ഉരുളക്കിഴങ് കറി വറുത്തരച്ചു വെച്ചു. അപ്പൊ അത് കൊടുത്തു. ഇനിയിപ്പ ഉച്ചക്കത്തേക് ഞാൻ ചക്കക്കുരു രും മാങ്ങയും തേങ്ങ അരച്ചുവെക്കാൻ. പോവാ പിന്നെ ഈ കറണ്ട് പോയാലോ ഓർത്തിട്ട് നേരത്തെ തേങ്ങക്കെ അരച്ച് വെച്ച് ഇനി പയ്യ കറിയാക്കണം ആ മഴെണ്ട് ഇപ്പോഴും ഉണ്ട് അത്യാവശ്യം നല്ല മഴയുണ്ട്
മഴയായതുകൊണ്ട് അങ്ങനെ കറണ്ടിനെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ലല്ലേ. ഇവിടെ മഴയില്ല ഇവിടെ നല്ല വെയിലാ ആകെ രണ്ടു ദിവസം രണ്ട് ദിവസം മുമ്പും നല്ല മഴ പെയ്തു. നല്ല മഴയന്ന് പറഞ്ഞൽ നല്ല മഴ അതു കഴിഞ്ഞിട്ട് പിന്നെ നല്ല വെയില് എന്ന് പറഞ്ഞാ നല്ല നല്ല വെയില് പിന്നെ മഴ പെയ്തിട്ടില്ല.
ഇവിടെ ഇപ്പ രാവിലെ തൊടങ്ങി അത്യാവശ്യം മഴയുണ്ട് ഒരു എട്ടര മുതല് അത്യാവശ്യം നല്ല മഴയാ ഇപ്പ ഒന്ന് കുറഞ്ഞ്ട്ട്ണ്ട് എന്നാലും പറയാൻ പറ്റില്ല പെട്ടെന്നായിരിക്കും കറണ്ട് പോയ്ക്കഴിഞ്ഞാൽ പിന്നെ വിളിച്ചാ ചെലപ്പോ അവര് ഫോൺ എടുക്കുന്നൊല്ല എപ്പ വരും എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ കറണ്ട് ആയതൊണ്ട്
കെ എസ് സി ഇ ബി അല്ലെ അവർക്ക് പിന്നെ നമ്മള് അങ്ങനെ ഓക്കെ. ആ ചെറു
അപ്പൊ അതുകൊണ്ട് ഞാൻ അതെ അതെ അതെ അതുകൊണ്ട് നേരത്തെ പണി തീർത്ത് വെക്കാണെങ്കി അത്ര സമാധാനമായിട്ടിരിക്കാലോ.
സത്യത്തില് നമ്മുടെ ഫോണിലെ ചാർജൊക്കെയാണ് പ്രശ്നായിട്ട് വര്യ അല്ലെ.
അത് ഞാൻ ആദ്യമേ കുത്തീട്ടു.
നേരെത്തെ ചാർജൊക്കെ ആക്കി.
ആ നൂറാക്കി കഴിഞ്ഞിട്ടാണ് ഞാ ഇപ്പ ഊരിയത്.
ആ അതോണ്ട് പിന്നെ കൊഴ പ്പൊല്ല്യ. ഉം എനിക്ക് സത്യം പറഞ്ഞിണ്ടെ ഇവിടെ ചാർജാണ്. ഏ
എന്നാലും നല്ല മഴയാ ഇവടെ.
ഉം നല്ല മഴാല്ലേ അപ്പൊ ഈ ഡ്രസ്സൊക്കെ എന്താ ചെയ്യുന്നെ അലക്കിയിട്ടിട്ട് ഉണങ്ങുന്നതൊക്കെ.
അഅത്ത് ഒരു ചെറിയ ഷെഡ് പോലെ കെട്ടിയിട്ടുണ്ട്. അപ്പൊ അവിടെ എല്ലാ അഴയിൽ വിരിച്ചിട്ടിട്ടുണ്ട്. കാര്യമില്ല എന്നാലും. നമ്മുടെ സമാധാനത്തിന് പണിയൊക്കെ തീർത്ത് വക്കാലോ.
ആ പക്ഷെ ഇനിയിപ്പ കുട്ടികളൊക്കെ ക്ലാസ്സി പോകുമ്പോല്ലേ. കുട്ടികളുടെ യൂണിഫോമും മറ്റേതൊക്കെ കൊറെ.
ആ യൂണിഫോം കൊറച്ച് നല്ല കട്ടിയുള്ളതാ. ഉണങ്ങാൻ തന്നെ രണ്ടൂസം പിടിക്കും മിക്കവാറും കണ്ടിട്ട്
അതെ ഉം അങ്ങനെ വരുമ്പളാണ് പ്രശ്നം ഞങ്ങക്ക് പിന്നെ ഇവിടെ നല്ല വെയിലായോണ്ട്. ഞാൻ ഡ്രസ്സ് എടുത്ത് പൊറത്ത് ഇടാറില്ല. കാരണം കളറൊക്കെ ഇങ്ങനെ പോവും അത്രക്ക് വെയിലാ വര്യ
അത് ശരിയ വെയിലുള്ള സമയത്ത് അകത്തിട്ട് ഒണക്കാറ് ഷെഡിലിട്ട് ഒണക്കും പിന്നെ ഇതിപ്പ മഴയായതോണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല
ഉം
പിന്നാ വേറെന്ത്‌ വിശേഷം
മഴ പെയ്താലും പ്രശ്നം മഴ പെയ്തില്ലേലും പ്രശ്
ഹെ ഹെ ഹെ അതല്ലെങ്കിലും നമ്മള് മലയാളികള് അങ്ങനെയാണല്ലോ
മലയാളികൾ അതെ എല്ലാത്തിനും കുറ്റം കണ്ടു ഹ് ഹ
എന്തെങ്കിലും പറഞ്ഞില്ലെങ്കി
ഉം ഉം അതെ നമ്ക്ക് ഇങ്ങനെ എന്തെങ്കിലൊക്കെ പറഞ്ഞോണ്ട് ഇരിക്കാം പിന്നെ വേറെന്തക്ക് എന്താ ഇവിടെ മൊട്ടയുണ്ട് അപ്പൊ മുട്ട എന്തെങ്കിലും ആക്കണം പിന്നെ സാമ്പാറ് സാമ്പാറ് വെക്കണംന്ന്‌ണ്ട് ഉം ഭയങ്കര വല്യ കുക്കിംഗ് ഒന്നുല്ല ഉം
ഞാൻ ഇടക്കിടക്ക് പിന്നെ ങേ പരീക്ഷണാണ് അതു കൊഴപ്പല്ല
എന്തിന് എന്ത്
എടക്ക് ഞാൻ പരീക്ഷണോന്ന് പറഞ്ഞത്
ആ കുക്കിംഗ് പരീക്ഷ്ണൊക്കെയുണ്ടോ
ആ ഉം അതെ അത് സ്വന്തമായിട്ടുള്ളോണ്ട് പിന്നെ കൊഴപ്പൂല്ല
അത് നല്ലതാല്ലെ നമുക്ക് പിന്നെ വെറൈറ്റി ആയിട്ടൊക്കെ നോക്കാലോ താല്പര്യം ഉണ്ടെങ്കിൽ പിന്നെ കൊഴപ്പുല്ല
ഇന്നലെ ഞാൻ പിന്നെ ആ ഹ് ആഹ് ഇവിടെ പിന്നെ വെറൈറ്റി ആയിട്ടിങ്ങനെ ഓരോന്ന് ഞ്ഞാം പരീക്ഷിക്കും വല്ല്യ അഭിപ്രായം ഒന്നും ഉണ്ടാവൂല എന്നാലും ഞാൻ പിന്നെ പിന്നെ പരീക്ഷിക്കും
അതെ അതെ എനിക്കീന്ന് പറഞ്ഞ്ണ്ടെ ഒരു താല്പര്യം ഇല്ല ഉം കുക്കിംഗ് ഒന്നും വലിയ താല്പ ഒന്നുല്ല്യ നമ്മക്ക് പിന്നെന്തെങ്കിലൊക്കെ ആ കഴിച്ച് ആ മീൻസ് ഹോട്ടൽലൊക്കെ പോയ- ആ അങ്ങനെയൊക്കെയുള്ളു അല്ലാതെ വീട്ടില് ഉണ്ടാക്കി ഇങ്ങനെ കഴിക്കണം അങ്ങനെ ഒരു ഇതൊന്നും ഇല്ല ഇപ്പ പിന്നെ ഗ്യാസിനൊക്ക നല്ല വെലയല്ലെ അതോണ്ട് പിന്നെ അമ്മ അടുക്കളയിലേക്ക് കേറ്റത്തില്ല
എനിക്ക് പിന്നെ കൊഴപ്പല്ല അടുക്കള അത് തന്നെയാണ് മിക്കപ്പോഴും അടുക്കളെ തന്നെ ആയതുകൊണ്ട് അടുക്കളേല് എന്തെങ്കിലും ഇങ്ങനെ ഓരോന്ന് പരീക്ഷിച്ചോണ്ടിരിക്കും ഇന്നലെ ഇപ്പൊ ഞാൻ ഗാർലിക് ആൻറ്റ്ചില്ലിയില്ലേ എന്താ പറയാ വെളുത്തുള്ളിയും തക്കാളിയൊക്കെ മിക്സ്‌ ചെയ്തിട്ട് പേസ്റ്റ്- ചെയ്തു വെച്ചിട്ട് ഞാൻ ആഹ് ദോശ ഉണ്ടാക്കി ദോശയല്ലേ ദോശമാവ് നമ്മള് സാധാരണ ദോശ ഉണ്ടാക്കുമ്പോ അതിന്റെ മേൽള്ള് ഇതെല്ലാം കൂടെ അരച്ചൊന്ന് വഴറ്റിെടുത്തിട്ട് അതിന്റെ പേസ്റ്റ്- തേച്ചിട്ട് പയ്യ ഒന്ന് മോരിയിച്ചെടുക്കുമ്പോ നല്ല ടേസ്റ്റാണ്
നല്ല രസുണ്ടല്ലേ ആഹാ അപ്പൊ ഈ വെളുത്തുള്ളിയുടെ ഒക്കെ ടേസ്റ്റ് അല്ലേ വരുവാ
ഹേ അങ്ങനെ ഒരുപാട് വെളുത്തുള്ളി അല്ല നമുക്ക് ഇപ്പൊ ഒരു തക്കാളി ആണെങ്കിൽ ഒരു- പകുതി ആ സവാള ഒരു മൂന്നാല് അല്ലി ആഹ് വെളുത്തുള്ളി പിന്നെ വറ്റൽമുളക് രണ്ട് മൂന്നെണ്ണം ഇതെല്ലാം കൂടെ മിക്സിൽ അരച്ചെടുത്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം വെളിച്ചെണ്ണല്ലാണെ കുറച്ചുടെ നല്ലത് വയറ്റിെടുത്ത്ന്ന് ആ ഒരു- ടേസ്റ്റ് മാറുവല്ലോ ആ ഒരു പച്ച ടേസ്റ്റ് മാറിട്ട്- ദോശ ഉണ്ടാക്കുമ്പോ അതിന്റെ മെള്ളില് ഇത് കുറച്ചൊരു സ്പൂൺ തേച്ചിട്ട്- മോരിയിച്ചെടുത്താൽ മതി ഇചിരിനെയ്യ്
ഉം ഹം
ഓക്കേ അന്ന് ആ ദോശ പോലെയാണോ അതോ മറ്റേ റോസ്റ്റ് പോലെയാണ് ഉണ്ടാക്കാ.
ഞാൻ റോസ്റ്റ് ആക്കിയ ആഹ കൊറച്ച മൊരിച്ചെടുത്ത്.
ആഹ മൊരീച്ചെടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ട എന്നിട്ട് അതിന്റെ മേലേ ഇതാക്കും അല്ലേ ആഹ്
നമുക്ക് ഇടക്കിടക്കന്നെ പരീക്ഷിക്കാലോ നല്ലതല്ലോ
അതെ അത് നല്ലതായിരിക്കും ആഹ എനിക്ക് എങ്ങെയാന്ന് പറഞ്ഞിട്ടുണ്ടങ്ക ഈ ദോശ ഇഷ്ടല്ല. എന്നിട്ട് ഞാന എന്താക്കും റോസ്റ്റ് ഉണ്ടാക്കും. അമ്മ വീട്ടിലെന്താണോ മറ്റേ ഈ ദോശ ഇങ്ങനെ ഉണ്ടാക്കി എപ്പോഴും ദോശ കഴിച്ചു കഴിച്ചു എന്നിട്ട് ഞാൻ നെയ്യൊക്കെ ഇട്ടിട്ട് എന്താണ് റോസ്റ്റ് പോലെ ഉണ്ടാക്കിയെടുക്കും അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
ആ നല്ലോണ്ണം മൊരിങ്ങിട്ടെണം എങ്കിലേ ആ ടേസ്റ്റ്ള്ളൂ.
അതെ പക്ഷെ ഈയാസുദീൻന്ന് അറിയത്തിണ്ടാവുല.
ആഹ് ഞങ്ങക്ക് ഒരു മാസം നിക്കുള്ളൂ ഗ്യാസ്.
ഞങ്ങക്കും അതെ നിങ്ങൾ എത്ര പേരുണ്ട്.
ഞങ്ങളിവിടെ നാലു പേരുണ്ട് പിന്നെ കുട്ടികളും കൂടെ കൂട്ടീയിട്ട് ആറ് പേരുണ്ട്.
ആ ഞങ്ങൾ അഞ്ചു പേരുണ്ട് അപ്പൊ ഉം
ഒരു മാസം ഒരു മാസത്തിൽ കൂടുതൽ ഗ്യാസ് നിൽക്കില്ലോ ഇവിട ഞാൻ ഉണ്ടെങ്കി കേട്ടോ ഞാനിപ്പ എന്റെ വീട്ടിൽ പോയിക്കക്കാണെങ്കിൽ എഹ്‌ കുഴപ്പല്ല ഗ്യാസ് രണ്ട് മാസത്തിന് മേലൊക്കെനിക്കും. പൊക്കോളും വേറെ ആർക്കും ഇങ്ങനെ ഓരോ സാധനങ്ങളും ഉണ്ടാക്കണ പരിപാടിയൊന്നുമല്ല. പിന്നെ ഇവിടെ അച്ഛനും അമ്മയ്ക്കും ചേട്ടനൊക്കെ ആണെങ്കിലും ചോറും കറിയും അങ്ങനെ ഈ രാവിലത്തെ ചായപലഹാരം വൈകിട്ടത്തെ ചായപ്രഹാരം ഒന്നും അർക്ക് ആവശ്യമില്ല. എനിക്കും കുട്ടികൾക്കും മാത്രം മതി അപ്പ അത് കാരണം ഞാൻ ഉള്ളപ്പോ ഗ്യാസ് പെട്ടെന്ന് തീര ഓരോന്ന് ഉണ്ടാക്കി ഉണ്ടാക്കി.
അതെ ഉം
ഞാൻ വേസ്റ്റ് ആക്കൂല മിക്ക സാധനവും ഓരോന്നും ഇങ്ങനെ പരീക്ഷിക്കില്ല.
ആഹ് എനിക്ക് വീട്ടിൽ പിന്നെ എന്താണ് മമ്മി അങ്ങനെ എല്ലാ ഇങ്ങനെ വെറുത അനാവശ്യമായിട്ട് ഇതാക്കാൻ വേണ്ടി സമ്മതിക്കോ? ല്ല എന്നിട്ട് മമ്മി എന്താക്കും അമ്മയെന്താക്കുംയിൻ എങ്ങനെ ഇതാക്കും ആ ഗ്യാസ ഒക്കെ കുറ്റി ഓഫക്കിട്ടുംആ എന്റെ വീട്ടില് അമ്മ അങ്ങനെ സമ്മക്കത്തില്ല. എന്നിട്ട് പിന്നെ നമ്മളിപ്പോ ഇൻഡക്ഷൻ ആണോ യൂസ് ചെയ്യുന്നത് ഇൻഡക്ഷൻ ഇൻക്ഷനാണ് ഓൾമോസ്റ്റ്. കറണ്ട് ബില് അത്രക്ക് കയറുന്നില്ല മറ്റേ എലക്ട്രിസിറ്റി സോളാറില്ല കറണ്ട് ബിൽ എന്നാലും അങ്ങനെ കൂടുന്നില്ല ഓക്കേ മറ്റേ ഇൻഡക്ഷൻ മാത്രം ആഹ പക്ഷെ ഗ്യാസിന്റെ പൈസ എന്ന് പറഞ്ഞിട്ടുണ്ടെ ഗ്യാസിന്റെ എത്ര ഇപ്പം ആയിരത്തി മേലെക്കയറിയില്ലേ?
ആയിരത്തിന് മേലെ പോയിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി അത്ര വന്നിട്ടുണ്ട്. ഞങ്ങക്കാണെങ്കിൽ ക്കാണങ്കി ഇൻഡക്ഷൻ വെക്കുമ്പോഴേക്കും അത്യാവശ്യം കറണ്ട് ബില് കൂടുതൽ വരണ്ടട്ടോ പ്പത്കരണം കുറച്ചു ആയിരത്തി അഞ്ഞൂറ് ആ ഒരു ഇതില് വന്നിണ്ട്
ആണോ നമുക്ക് പിന്നെ എല്ലാ സി എഫ എല്ല ആണ് പിന്നെ വാഷിംഗ മെഷീൻ ഉണ്ട് ഫ്രിഡ്ജും ഉണ്ട്. വേറെന്നുമല്ല ടി വി ഉണ്ട് പിന്നെ ഇൻഡക്ഷനും ഉണ്ട്.
പക്ഷെങ്കി ഇൻഡക്ഷൻ വെക്കുമ്പക്കും കുറച്ച് കൂടും പിന്നെ നമ്മള് കൂടുതലും ഉപയോഗിക്കുന്നത് ഒരു ആറ്മണിക്ക് ശേഷംക്കെ ആകുമ്പേഴേ കറണ്ട് ബില് കൂടുതല് വരൂന്ന് പറയണ്ട്
ആറുമണി കൂടുതാലക്മ്പോനായിട്ട്.
ആ അതിന് മുന്നേ ഉപയോഗിക്കില്ലല്ലോ അതിം വൈകിട്ട് മറ്റള നമുക്ക് കുക്കിങ്ങിന്റെ സമയം കൂടുതലും
ശരി എന്നാല് ആ
ഓക്കെ